ആ
ഹലോ കേക്കണില്ല
ആ കേക്കുന്നുണ്ട് ന്തെ സുഖ
സുഖം എന്തൊക്കെണ്ട് വിശേഷങ്ങള് അവിടെയോ
ആ ഇവിടെ നല്ല മഴയാ
അങ്ങോട്ട് മഴയ അതെവിടെ സ്ഥലം
ത്രയോട്
ഓ അങ്ങോട്ടൊക്കെ മഴെണോ
ആ നല്ല മഴ ഇടിയും മഴയും
അത് ശെരി ഞങ്ങക്ക് ഇന്ന് അവിടെക്കെ രണ്ടു ദിവസായിട്ട് വെയില
അതെയാ ഏ ഇതെവിടെ സ്ഥലം
ത്ത് ഒച്ചേ ബഹളൊക്കെ കേക്കണ്
അത് ഞങ്ങ കുടുംബ വല്യ കുടുംബാ ആ
അത് ശെരി സന്തുഷ്ട കുടുംബണോ കൂട്ടുകടുംബം
ആ
ആ ആ കൂട്ടുകടുംബ ആയോണ്ട് വല്ലാതെ പറയാൻ പറ്റൂല്ല ല്ലോ
എന്ത്
അയ്യോ എന്താപ്പൊ പഠിക്കെ എന്തേലും ചെയ്യ ഉണ്ടതോ വീട്ടി തന്നെ
ഞാനെ ഇതെ എനക്ക് മൂന്ന് മക്കള്ണ്ട്
അത് ശെരി എനിക്ക് രണ്ടാളുംണ്ട്
അതെയാ എനക്ക് ആദ്യത്തെ ഇരട്ട കുട്ടികള് രണ്ടാമത്തത് ഒന്നരയസ്സായത്
എരട്ട കുട്ടികള് പറയുമ്പോ ഗേൾസ് രണ്ടെണ്ണ ബോയ്സ് രണ്ടെണ്ണ അങ്ങനെ
ബോയ് ഏ ഹ് രണ്ടാൺകുട്ടികള് പിന്നെ രണ്ടാമത്തത് ആൺകുട് ട്ടി യന്നെ ആ നിങ്ങക്കാ
പുത്രന്മാരോട മമ്മിയാണോ എക്കരാണും പെണ്ണുള്ളൂ
അതെയാ എത്രേൽ പഠിക്ക്ന്നെ
വലുത് യു കെ ജി ല് ചെറുതിന് മൂന്നയസായിട്ടെള്ളു ഉം നിങ്ങക്ക് ഏയ്ജിണ്ടോ
എത്ര
നിങ്ങക്ക് എത്രണ്ടാവും
ഏജ്ന്ന് പറഞ്ഞൂടാലോ നമ്പേസ് പറഞ്ഞൂടാന്ന്റിയുന്നല്ലേ
ഞാന് വർഷത്തിന്റെ കൂടെ പോണതാണ് ട്വന്റി സിക്സ് വർഷ അവസാനിക്കുമ്പോ ഞാനും അവസാനിക്കും ഞാന് വർഷത്തിന്റെ കൂടെ പോണ ആളാണ് കറിയ
എന്താ എന്താ പറഞ്ഞേ മനസ്സിലായിട്ടാ
ഏജെ
ഉം
ട്വന്റി സിക്സ് ആണ് അറിയ രണ്ടായിരത്തി ഇരുപത്തി ആറേ
അതതെ അപ്പൊ എല്ലാരും ആര വിശ്വസിച്ചൂടാ ഇല്ല ഇല്ല ങ്കി ട്വന്റി ട്വന്റി എയ്റ്റ് ആയി
ആ അപ്പെ ൻ്റെ മൂത്തതാണല്ലോ
ആ
അപ്പൊ ഇങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം ആയോ
എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ കല്യാണം
പതിനെട്ട് വയസ്സിലോ കല്യാണം കഴിക്കാന് മുട്ടിയിരിക്ക ട്ടിരുന്നോ വീട്ടുകാര് കൊണ്ടോയി മുട്ടിച്ചതാണ് അത് എനിക്ക് കല്യാണം വേണം പറഞ്ഞു വഹളം പിടിച്ച് കെട്ടിയതാ
ട്ടുകാര്
ആ വീട്ടുകാരാണെന്നില്ലേ
ആ കെട്ടിച്ചുട്ടു ആ അങ്ങനെയാ എടെ ഇത് ഇവര് അഞ്ച് അഞ്ച് മക്കളാ ഉമ്മ എണ്ട് വാപ്പ ഇവിടത്തെ വാപ്പ മരിച്ചു പോയി പിന്നെ ഏ പിന്നെ രണ്ട് പെൺമക്കള കെ ട്ടിച്ചുവിട്ടെ ഏട്ടനും ഭാര്യയും മൂന്നും മ ക്കളും ഞാനും എന്റെ ഭർത്താവ് ഗൾഫിലെ ഞാനും എന്റെ മക്കളും ഉണ്ട് അനിയനും അനിയന്റെ ഭാര്യയും ഒരു കുഞ്ഞുണ്ട് അനിയും ഗൾഫില്
അയ്ശരി
അങ്ങനെ ആ
അഞ്ചു പേരില് മൂന്നാകുട്ടികളും രണ്ട് പെണ്ണു
ആ രണ്ട് പെണ്ണ്
ആ അവിടെ കല്യാണ കൈച് പോയോ
കല്യാണം കഴിച്ചു പോയി
ആ എല്ലാരും മാരേജ് കാണിക്കണില്ലേ
എല്ലാരും കഴിഞ്ഞിക്കണേ അതില് ഒരാള് പിന്നെ ഷോപ്പ് തുടങ്ങിയ ഡ്രസ്സിന്റെ ഷോപ്പ് പ്ണ്ട് ഒരാള് പിന്നെ ഡ്രൈവിങ്ങിന്റെ ടീച്ചറ്
ആ ശരി
ആ ഉം പിന്നെ എന്തല്ലേ ആ അതെ
പിന്നെ പഠിക്കാനൊന്നും നോക്കിയില്ല
പഠിക്കാനൊന്നും ഇല്ല ഉം
ആളെ അവിടെ ഗൾഫില് എവിടെയാണ്
അബുദാബിയില്
എൻ്റാളും അവിടെത്തന്നെയാണല്ലോ അജ്മാൻല്ലാണ് അജ്മാൻ
അജ്മാൻ ആ കേട്ടിട്ടുണ്ട് അം ആ എന്തെയ്ന്നെ
അവിടെ ആനിമിനിയം ഫാബ്രിക്കേഷനാണ്
അതെയാ ആ ആ അങ്ങനെ ഉം
നമ്മളെ രണ്ടാൾടെയും ഭാഷക്ക് നല്ല മാറ്റുണ്ടില്ലേ
അതെ നല്ല മാറ്റൊണ്ട് ഞാന് സംസാരിക്കുന്ന ആർക്കും മനസിലാവില്ലേ ഏൻട്ര് കാരണം ഞാൻ കാസർഗോഡ് കാരിയല്ലേ കാസർഗോഡ് ഭാഷ റ്റ് നല്ല വിത്യാസം ഉണ്ടല്ലേ
ഞങ്ങള് പെരുവിനെ കൊറെയ് ജിമ്പുജ് ജിന്നേജക്കേണ്ടാവോ അത്ങ്ങക്ക് മൻസ്സിലാവോ
ആ ൻക് എല്ലാ മൻസ് ലാവും പറയുന്നതെല്ലാം നിങ്ങക്ക് മൻസിലാവുന്നുണ്ട് ഞാൻ പറയുന്നേല്ലാം
ആഹ് എനിക്കു മൻസിലാവണക്ക ഇണ്ട് അല്ലേ കൊറച്ച് എങ്ങനെ നിങ്ങാനാ അനങ്ങാന്നൊക്ക പറയൂലേ
ആ ആ ആ നിങ്ങ നിങ്ങളെ എത്ര വേരെ പഠിച്ചത്
ഞാന് പ്ലസ്ടു കഴിഞ്ഞ് ഡിഗ്രി ഇണ്ട് ഞാൻ പ്രീ പ്രൈമറി റ്റിറ്റിസിടു ത്താരുന്നു ഡിഗ്രി ഫുള്ളാക്കീല്ല ഇപ്പൊ അക്കൗണ്ടിങ്ങിന് പോവണ്ട് അറുമാസ കോസിന്
അതെയാ ആഹ് ആഹ് അപ്പൊ ആ വീട്ടിലാരൊക്കെ ഇണ്ട്
എന്റെ വീട്ടില് ഞങ്ങള് നാലുട്ടികളാ രണ്ട് പെണ്ണും രണ്ടാണും
ആ ആ
ഞാനാണ് വൽത് പിന്നെ എന്റെ താഴെ അനിയത്തിയൊള്ളതാ അവള കെട്ടിച്ചു അവ് ക്കൊരു കുട്ടിണ്ട്
അതെയാ നിങ്ങളെ വീട്ടിലാണ്ടത്
ആ ഞാനിപ്പ എന്റൊ വീട്ടിലാ നിക്ക്ണേ
ആ അത് എന്തേ
ഒന്നൂല്ല ആള് പോയപ്പോ ഇങ്ങട്ട് പോന്ന് ഞാൻ പഠിക്കാനായിട്ട് പോന്നതാണ് ഇയാള് വരുമ്പം അങ്ങട്ട് പോവും
അതെയാ
അവിടെ വീട്ടിക്കൊന്നും പോക്കൊന്നുല്ലേ കൂട്ടു കുടുംബത്തിതന്നെ ഇരിക്കാണോ
പോവലുണ്ട് പോവാലു
അ അല്ല അവിടെ പൊതുവെങ്ങനെ കൂട്ടു കുടുംബാറ്റ്ന്ന് നിക്കണതാണോ അതാ നിങ്ങള് മാത്രങ്ങനെ നിക്ക് ക്ക്ന്നത് ആണോ
പൊതുവേല്ല എല്ലാരും പോവല്ണ്ട് വെവ്വെറെ ആവലുണ്ട് ഞങ്ങള് നോക്കുന്നുണ്ട് പോവാന്
ആഹ് ശരി
ആഹ്
ഇവിടൊക്കെ ഒരാളെങ്കി ഒരാളു പോലും ഉണ്ടെങ്കി വേറെപോവ്വാന്ന് പറഞ്ഞ്കാണ്ട് ഇരിക്കും ക്ക്ണ് അതാണ് അവസ്ഥ അതാ ചോയിച്ചത് എല്ലായിടത്തും അങ്ങനാരുന്നോ എന്തോ പറയാം വന്നേന്നു അല്ലാത പറയണ്ട ഞാനിവിട കൂട്ടുകുടുംബല്ല ഞാൻ ഇവിടെ ഒറ്റെക്കാണ്
അതെയാ
അയ്യോ എന്നിട്ട് മക്കളൊക്കെ സ്കൂള് കഴിഞ്ഞ് വന്നോ വെല്ലുട്ട്യാളാ
അ അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്നേ
വെല്ത് രണ്ടാളും
ആ രണ്ടാളും ഉം അഞ്ചാ ചെറുത് ഒന്നര വയസ്
ഹെ ചെർതാണല്ലേ വൽ
ആഹ് ചെറിയ ഉം കൂട്ടുകുടുംബായോണ്ട ങ്ങളും പറയണ്ട രാവിലത്തെ കാര്യം പിന്നെ പറയണ്ട സ്കൂളിൽ പോന്ന സമയത്ത്
ഒരു തെരക്കാവുന്നോ കേസാ ടി സി ബസ്സ് പോലെയാര്ന്നോ ആകപ്പാടെ തെരക്കാവുന്നോ രാവിലെ അപ്പം എങ്ങനെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ ഒന്നിച്ച് വെയ്ക്കോ അതോ നൈറ്റിക്ക് ഇനി വേറെ വെയ്ക്കുവോ
രാവിലെ ഇത് കുട്ടിയൾക്കൊക്കെ രാവിലന്നെ എണീ റ്റ് എല്ലാം റെഡിയാക്കി കൊടുക്കും കൊണ്ടോവാനും അവർക്ക് കഴിക്കാനൊക്കെ എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏ അത് പിന്നെയും ഉണ്ടാക്കും ഫുഡ് എല്ലാവർക്കും വേണ്ട പത്തിരിയും ഇന്ന് പത്തിരിയും മുട്ടക്കറിയാണ് രാവിലെ പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞി ട്ട് എല്ലാരേം അതെല്ലാം റെഡിയായിട്ട് രാവിൽത്ത കഴിഞ്ഞിട്ട് ഉച്ചക്കത്ത ചോ ചോറും കോഴിക്കറിം വെക്കും ഇനി രാത്രി ആരും ചോ ചോറ് കഴിക്കില്ല അപ്പൊ അപ്പം ഉണ്ടാക്കുന്നത്
ആഹ് അത്ശെരി എല്ലാരും കൂടെ ഒന്നിച്ചുണ്ടാക്കുവോ
കൂടി ഒന്നിച്ചിട്ടന്നെ എല്ലാർടെയും ശെരിയായില്ലാരോ ഒരാക്ക് കഴിയില്ല എന്തായാലും
ആഹ് അതാണ് ഇത്ര ആൾക്കരുണ്ടാവുമ്പോ എന്തായാലും ഒരാക്ക് പറ്റൂല്ല
ആഹ് അതന്നെ
അപ്പൊ അവിടെ പണികളൊക്കെ എങ്ങനെ ഓരോരുത്തര് ഇത്ര ഇത്ര പറഞ്ഞ് ഷെയറെയ്യോ
ആഹ് ഷെയറേ ആ ഒരാള് ആ ആൻ ആൻ വീട് വൃത്തിയാക്കി തൊടക്കും ഒരാള് പിന്നെ മുറ്റൊക്കെ നല്ല വൃത്തിയാക്കും ഒരാള് കിച്ചണിലുണ്ടാവും ഇച്ചിരി കൂടും
ആഹ് ശെരി അവിടെയാണല്ലോ വേഗം ആകണ്ടത് ഇല്ലേ
ആ അതെ
വ വലിയ വീടാ
ആഹ് രണ്ടും നല്ല വീട്
അതോണ്ട് കൊഴപ്പില്ല അതോ ആവശ്യത്തില് കൂടുതൽ പണിയുണ്ട്ന്നോ
അഞ്ച് ബെഡ്റൂമ്ണ്ട് പിന്നെ മീത്ത മോള്ള്ല് രണ്ട് ഉ പിന്നൊരു ഹോളും താഴെ മൂന്ന് ബെഡ്റൂമും ഒരു ഹോളും സിറ്റ് ഔട്ടും ഒരു വരാന്തയും അങ്ങനെ ഒരു കു അടുക്കളയും ആഹ്
ഇതിപ്പം എല്ലായിടത്തെക്കും മക്കള് എത്തണോണ്ട് എല്ലോടം അടിച്ച് തോടച്ച് വൃത്തിയാക്കി പറഞ്ഞരൂല്ലേ
ആ അതെ അല്ലം ആ മുകളിലുള്ളവര് അവര് വൃത്തിയായിക്കോളും
അങ്ങനെയുണ്ടോ നമ്മള് ഓ--രോ ഹോസ്പിറ്റ ഇല്ലില്ലേ മൊഹള്ളു ചെയ്യണോര് അവിടൊരു ടീമ് താഴത്തേക്ക് ലിഫ്റ്റ് വെച്ചൂടെ എന്ന സ്റ്റെപ്പൊഴുവാക്കാര്ന്നു എപ്പളും കേറണ്ടതല്ലേ നിങ്ങളെ എവിടെ മോള്ള്ലോ താഴെ അത് രസായിട്ടോ
തായേ തായേ ഞാനും മോുകളിൽ പോവാറല്ല
ആഹ ശരി നിങ്ങള്െ എത്രാമത്തെ ആള വടിണ
ഞാ രണ്ടാമത്തെ
രണ്ടാമത്തല്ലേ ആ ശ
അങ്ങ ആഏ പിന്നെന്ത്
കിട്ടിയലൊ ഒരു വെറൈറ്റി ആളായി അറിയ ആഹ കേക്കാൻ രസട്ടന്ന് വീട്ടില അമ്മേനോടൊക്കെ പറയാരിക്കല്ലെ പറ ണ്ട് കഞങ്ങ പിെ ഫുഡൊക്കെ കഴിക്കുമ്പോ അെ പറയി അമ്മ അന്നൊരു സംഭവം ഉണ്ടായി അറനമാര് ഒരു ഫ്രണ്ടിിന കിട്ടിയ ആളെ വീട് ഇങ്ങനെയൊക്കെയാണ എന്നമ്മ കണ്ണുർട്ടു കേട്ടാല് ഇന്നത്തെ കാലത്ത് എല്ലാരും ഒന്നിച്ച് പോകാ-
ആഹ് ആഹ്
ഒരു മകനും വൈഫും അമ്മയും തന്നെ ആയാൽ തന്നെ അടിയാണ്
നിന്നടിയാണ് പിന്നെ രണ്ടും രണ്ട് അനിയത്തിമാരും കൂടി ഉണ്ട് കെട്ടിച്ചു വിട്ടോലും ഉണ്ട് അടിയല്ല യുദ്ധാണ് അങ്ങ് പോവുള്ളതുണ്ട്.
സാരം കേക്കാനെ ഞാൻ അങ്ങോട്ടും വിളിക്കും കോള അറ്റൻഡ ചെയ്യണം-
നിങ്ങൊതില പുതിയാളാ
ഞനെ ഇന്നലെ ജോയിൻ ആയതേ ഉള്ളു
ഞാന ഇത് രണ്ട മൂന്ന്ു ദിവസായി പക്ഷെ ആ സെയമ് ചെയ്തില്ലല്ലോ.
ആ ആ അസയമ് ചെയ്തിട്ടുണ്ടായിട്ട് ആഹ
ആഹ പിന്നെ ചെയ്ത് വിട്ടേന്ന ഒന്ന അത് പറഞ്ഞില്ല. ഇല്ലല്ലോ പിന്നെ ഞാൻ ഇന്നലെ അറിഞ്ഞത്.
അതെയാ.
ഉ കോഴിക്കോടു പാലക്കാട്. അടെ അങ്ങനെ ഞങ്ങളെ അയൽവാസികളൊക്കെ കിട്ടി ഇ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ആ കസർകോട്ട്കാരിയ ലെഎന്തായാലും രസമായി ഒരു കൂട്ടുകടുംബം ഫാമിലീനെ കാണാൻ പറ്റൂലോല്ലാ കേക്കാൻ പറ്റല കാണാൻ പറ്റല്ലേലോ
അേ